ഹലോ ആഹ ആ ഓക്കെ കേക്കണി ലേ
കേക്കുന്നുണ്ട്
ഉഹ ചോർണൊ
ആക്ഷ
നല്ല അർത്ഥാന നോമ്പ് നോറ്റിട്ട്- ട്ടില്ലേ ഇപ്രാവശ്യം-
ന നോറ്റിക്കണേ ഇല്ല ഒന്നോട്ട് നോക്കണം കരുതീന് ആ ആദ്യത്തെ ഒന്ന് നോറ്റോ പിന്നെ ഇവിടെ ഇങ്ങനെ എന്നും നോക്കണ്ട ണ്ങ്ങാണ്ട് ദിവസം ഓരോന്ന് ഒന്നരാടാക്കി
ഏ ഇന്നലെ ഇണ്ടെയ്നിപ്പോ
ആഹ്
എല്ലാരും നോർക്കോ ആസ് എന്നപ്പൊ ഇന്ന് നോറ്റിടെയ്നോ
ആ ഇന്നലെ വ്യാഴാഴ്ചല്ലേനെയോ ഇന്ന് വെള്ളിയാഴ്ച്ച ശരി
ച്ച രാവി
ആ വെള്ളിയ ച്ച രാവിലെ നോറ്റു വെള്ളിയാഴ് ച്ച്ലേസം പെരുന്നാള്മാര്യല്ലേ അതാ ഞാന് ഒഴിവാക്കിയെ
ഉം
അവിടെ എന്താ ചോറ്ക്കൂട്ടാനൊക്കായോ ഏഹ്
എല്ലാർക്കുണ്ടോ നോമ്പ് നോൽക്കല്ണ്ട്ല്ലെ നോൽക്കുമ്പം
ഇല്ലേ ഒമ്പതും പത്തും എല്ലാരും നോക്കും
ആഹ്
അത് കഴിഞ്ഞൊല്ലം പത്ത് മാത്രം നോറ്റ് ട്ടുള്ളു
ആഹ്
ഏഹ് ക്കുറി ഒമ്പതും പത്തുന്നൊക്കെ പറിണണ്ട് എല്ലാരും ഉണ്ടാവുമ്പണ്ടാവും ക്കണം
ഉം
ഞാൻ ഒറ്റക്കാവുമ്പൊ ഇണ്ടാക്കലൊന്നുല്ല
എളെച്ചില്ലാ
ഇല്ല
ഉം ഓള് എന്നോയതാ
ഓള് പോയിട്ട്പ്പൊ പ പതിനഞ്ചീസായി കുട്ട്യെള്ക്കും ഓക്കൊക്കേ പനിയാ അപ്പം അങ്ങനെ
ചെറിയ കുട്ടിക്ക് ഇപത്രായി?
ഒ ഒമ്പത് മാസം.
അത്രക്കായില്ലേ.
ഉം അ അത്രക്കായി പക്ഷെ അധിക ഇവട്ന്ന് വന്നിട്ടന്നല്ല.
മൂന്നാമക് മൂന്നാമ
പെങ്കുടി പെങ്കുടി
പെണ്ണാ
ആഹപെണ്ണ
ആഹ ആൺകുട്ടിയാണ് വിചാരിച്ചതോ
ആഹ
ഉമ്മക്കെ എന്ത വന്നിട്ട്?
ഇണ്ട്
മ്മക്കെന്താ
ഏ
ചോറും കൊണ്ടേക്ക ഉ മാപ്പിള
ആഹ
ചോറ ഭഷ ഭക്ഷണം കൊണ്ടല്ല പത്തണിക്കോ?
പത്തണികോക്കും ഉച്ചക്കോക്കക്കെ കൊണ്ടുപോകും എടുത്തും കൂടെ ആണെങ്കി വരൂല ഒക്കെ കൊണ്ടോകും
ഇവടെ അടുത്താണെങ്കി വന്നൂടെ
അപ്പൊ കടക്കാൻ നേരം കൂട്ട ട്ടൂലാറി അപ്പൊ ആഹ
കുറച്ച നടക്കും
കെറച്ചേരം ആഹ് ഒരു അര മണിക്കൂർ കിട്ടും ഇല്ലേ എട്ടരക്കാണ്
ഉം അഞ്ചര വരെ ഇബടെ അങ്ങൻ തന്നെ ആണ്
ഒക്കൊ കൊണ്ടാവലാ
ഇവട അങ്ങനൊക്കെ തന്നാണ് ഏഹ്ഇപ്പൊ കൊണ്ടാവലില്ല കയ വക്കണ കണ്ടിട്ട് എളച്ചനോ? ആഹ ഉണ്ട് കൊയപ്പല്ല
എള ച്ച്ചൻ വരും എവിടെയാണെങ്കിലും വരും എളച്ചൻ എവിടെ ആണെങ്കിലും വരുമ്പ പറ അത് കൊറെ വിട്ടാണെങ്കിലും രണ്ടു നേര് ത്തിന് മൂന്ന്‌ നേരത്തിനൊക്കെ വരും ഊഉം കൊണ്ടോവൂല.
മൂന്ന്‌ നേരത്തിനും വരുവോ?
ആഹ് അതങ്ങനേ വന്ന്ങ്ങോണ്ട് ക്കും സ്അവനാന്റെ പണി ആയതോണ്ടേ.
ആഹ് ഉം പ്പെന്തഞ് ചോറ്റ്ക്ക് എർച്ച്യോ
ഉം ബീഫ്. കുട്ടി സ്കൂൾ ക്ക് പോയോ?
ആഹ് പോയി.
ആഹ് എങ്ങനെണ്ട് പ്ളാസ്സ്‌സൊക്കെ?
കൊഴപ്പൊന്നുല്ല.
ആദ്യത്തെ മറ്റനെ മറ്റോനും ഉണ്ടോ ഇപ്പം.
പോന്നുണ്ട് ആഹ് എന്നെ ഇന്നലെ ടീച്ചർ പറയുന്നത് മോന് ഉഷാറാണ് പക്ഷെ അവന്റെ കാലിന ഒരു ഹെൽപ് ചെയ്യാണ്ഓനെ അതാണ് പാകള്ളത് ഓനക് സ്റ്റാർ കിട്ടിയത് പോലും കിട്ടണം.
ആഹ്
ഇതിനു ഭയങ്കര ജാ അതാണ് സ്റ്റാർ കിട്ടിയിട്ട്ല്ലെലും കാണിച്ചു കൊടുക്ക പറഞ്ഞ് കൊടുക്ക.
ഓനക്ക് സങ്കടം ആവണണ്ടാവേ
തിരിച്ച് ഇങ്ങോട്ട്ല്ലല്ലോ അതേമാതിരി.
ആഹ് ഇപ്പം എത്രാ ക്ലാ സ് ലാ
ഒന്നില്.
ഒന്നാം ക്ലാസ്സ്‌ എത്തില്ലേ?
ആഹ് അപ്പൊ പഠിച്ചാലും ഉണ്ടെ നല്ല പഠി ഉണ്ട്. എഴുതാനും വായിച്ചാനും. ക്ണ്ട് ആഹ് ത് ഇപ്പെത്രീലാ?
ഓൻ രണ്ടില്
രണ്ടില് അപ്പൊ ഒരു വയസിന്റെ ഇതൊള്ളൂ
റ്റല്ലൊള്ളൂ അയന്നേക്കാരം.
ഒരീസന് മാ ക്ലൂര്
ആഹ ആ ഒരു വയസിന് അർഞ്ഞാല് ഓരണ്ടായിരത്തി ഇരുപതല്ലേ ആ ദൂസ് രണ്ടായിരത്തി പതിനെട്ടയ്ക്കാരം ഓന് ഒരു കൊല്ലം മാറ്റിര്ത്തിലേന്യോ അല്ല നേർത്തെ ചെർത്യോ അങ്ങനെ എന്തോൊണ്ടല്ലോ
ആഹ ഓനെ മൂന്നര മൂന്നേ മുക്കാലയപ്പോ ചേർത്തിക്ക്ണ്
ആ അതന്നെ ഇബനെ കൊർച്ച് മുന്നേ അത്‌ കഴിഞ്ഞിട്ടല്ലേ ചെർത്യേ
ആ പിന്നെ ഈ ഓഗസ്റ്റ് വന്നാലാണ് അഞ്ച്
എ ആഹ് ആറു വയസ് തെകയാ
മ്മ് ഓഗസ്റ്റ് വരണം
ഉം
ഓനങ്ങന തന്നെ ചേർത്യപ്പൊ നാല് വയസ് തെകയാ ജൂണില് ചേർത്തൂല്ലേ ഓഗസ്റ്റ് വരുമ്പോഴ നാല് വയസ് തെ കയാ
ആഹ അതാണ്
ആ വ്യത്യാസം ണ്ടാവും
ആഹ വ്യത്യാസം ഉണ്ടാവും നിങ്ങക്ക് അവിടെ ഗ്യാസൊക്കെണ്ടോ
ബടെേ ആഹ ആ വര്ന്ണ്ടല്ലോ
ആഹ രണ്ട് കുറ്റിയാ
ഒന്നുള്ളൂ
ആഹ് അപ്പൊ ഇരത്തഞ്ചിയ്സം കഴിഞ്ഞാ കിട്ടൂലേ ആഹ അങ്ങനെ ഉണ്ട് രണ്ട് രണ്ടുകുറ്റിയണെങ്കി നാല്പത്തഞ്ച്
അത് ഞങ്ങക്ക് കറീ ഒരു കുറ്റ്യാ ണെങ്കിൽ ഇരത്തഞ്ചിസം കഴിഞ്ഞാ കിട്ടുന്നോ
ആഹ ഇരുത്തഞ്ചിസം കഴിഞ്ഞ കിട്ടും രണ്ട് കുറ്റിയവ്മ്പള് നാല്പത്തഞ്ച ദിവസം കഞ്ച കിട്ടണെങ്കി അപ്പൊതിനെ ഒരു കുറ്റി കഞ്ചും എന്നിട്ട് പ്പൊക്ക അടുപ്പത്താ ണ്ടാക്കല്
ഏഹ് ന്ന ഇൻക്കറീല ഇൻക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നീനി ഞാൻ നറകാതന്ന താണ്
ഏഹ്
പൈസല്ലായിട്ട് എൻക്ക് പിന്നെ രണ്ടു മാസൊക്കെ നി കരണ്ട്
ആഹ ഇവിടാകെ ഒരു മാസം കറക്റ്റാ
എന്താ പത്രേ ഒക്ക ഇ്മല ഉണ്ടാക്കട ഇറകൂലേ
വിറക് ഇപ്പോളാണ് ഉണ്ടായത് ഇതുവരെ അല്ലേ ഇനി ഇപ്പൊ വിറകുണ്ട് അപ്പൊ പിന്നെ പോൊ കടുപ്പത്തായി
വർഗില്ലാതൊക്കെ കരൽിഷ്ടം ആഹ ഉള്ളരിയാ
ഏ വേവൊന്നുമല്ല ഏ ാ റൈസ് കുക്കറല്ല ചോറടുപ്പ തന്നെ കാരം ആ ചോറടുപ്പ തന്നെയാണ് രണ്ടു നേരം കറിന്നെ വേണി കറി വേണൂ പരി വാണ്ണം മീൻപരിിച്ചണം അങ്ങനെ ആഹ് ആദ്യം വെച്ച കറിയൊക്കെ ഉച്ചയാകുമ്പോതിന് വൈകുന്നേരംകോതിന് കജു ഉ
അപ്പൊ അല് കണക്കാക്ക വെ
ആഹ ഇപ്പൊ അങ്ങനെ തന്നെയ വെക്കല്േ്യാ അസമല ആകുമ്പോ പിന്നെ വൈകുന്നേരം നല്ല ചൂടോടെ വെക്കാറ് ഇപ്പ വേണ്ട
ഒരു മൂന്ന് മണിയക്കെ ആകുമ്പോ കരക്കണെങ്കിലേ ഒന്ന് താപ്പിച്ചച്ച് ഇങ്ങാണ്ട് ചൂടാറിട്ട് പടജ കടക ലത വക്കണൊന്നല്ല തിളപ്പിച്ചാൽ മതി
ആഹ പൊളിച്ചു അങ്ങനെ രാത്രി പത്ത് മണിയ ആാവും ചോറച്ചണെങ്കി
പി ഒരു മൂന്ന് മണിയ ഒക്ക ആകുമ്പത്തേ നമ്മള് രാവിലെ ർക്ക ഉണ്ടാവാൻ ഉണ്ടാക്കണല്ലേ
ഉം
പിന്നെ പൊളിച്ചു അപ്പൊ പത്ത മണിക്കും പതിനൊന്നണിക്കും കേരല തിന്ന് അപ്പൊ ഒരു മൂന്ന് മണി നാലുമണി ആകുമ്പോത്തനും ഒന്നും കൂടി ഇങ്ങോട്ട് തിളപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ തേങ്ങച്ചറികളൊക്കെ പിന്നെ നമ്മളെന്തന്ത് ചെയ്യണംെന്നോ ഉണ്ടാക്കി കഴിഞ്ഞക്കെ ആ ചൂടാറിയൊക്ക് ഒരു പാത്രത്തിൽ വേറെടുത്ത് വെച്ച് ഫ്രിഡ്ജ മാറ്റക്കണം നി പിന്നെ അടുത്ത് ചൂടാക്കിയാ മതി തിന്നുമ്പോ പക്ഷെ ഒരു ആ ഒരു പാത്രത്തില തിളപ്പിച്ചു വെക്കണം അപ്പൊ കൊഴപ്പ ഇണ്ടാവില്ല ഉ ഓടോ അടുക്കള പണിക്ക് ആഹ
നീന ഒന് പോയതാ
ളുപ്പ പോയിട്ട് ളുപ്പത്തിന്റെടിൽ ഒരു നാലഞ്ചു ദിവസം മുന്നേ ഓളെ പതിനാലാംീയതി ആ ബർത്ത്േ ഉണ്ടന്നന്ന് വന്നി
ഏഹ്
വന്ന് ഒരു മഹ്‌രിബിന്റെ ശേഷം വന്നാണ്ട് പിന്നെ ഒരു പത്ത് മണിയൊക്കായപ്പം പോയി.
ആഹ് ഉം
വെർത പോന്നതാർണാണ്ട് ആഹ് ഓലണ്ടാളും വണ്ടിമ്മ തന്നെ വന്ന് കാട്ട്. കൊറച്ചേര ഇര്ന്ന് കാണ്ടങ്ങനെ പോയി. നിക്കാ ന്നാ പിന്നിം ഇപ്പ വരല്ണ്ടാവുല്ല ഞ് ഓണത്തിനൊക്കെക്കാരം.
സ്കൂള് പൂട്ടണല്ലോല്ലോ ഇഞ് വരണെങ്കില്.
ആഹ് അയ്ന്റെടയില് മൊഹറൽ ലീവത്തിന്റെ ഒക്കെ വരോ അറീല്ല. അടുത്താഴ്ച ഉണ്ടാവല്ലോ മോഹറ ലീവല്ലേ വെള്ളിയാഴ്ചയ തോന്നുണ്ട് മ മുഹറം പത്ത് അല്ലെ ആഹ അപ്പൊ പോണ്ടക്ക് ഒരു മൂന്ന് ദിവസം കിട്ടും ആഹ പത്ത് ശനി ഞായറൊക്കെ കിട്ടൂല്ലേ ആഹ് ചിന്നൂര് കാരല്ലേ
ചിന്നു വരുല വാവല്ലേ ഇവിടെ
ആഹ് പൊന്നു ചോർന്നല്ലല്ലേ
ഏഹ്
പൊന്നു ചോർന്നില്ലേ
ആഹാ കോളേജിൽ പോയി അക്ഷയെ കൂടെ പോയി പൈസ അടച്ചീനും പിന്നെ ഓല് പി റ്റിയെന്ന് എന്തോ ആവ്ശ്യ ഉണ്ട് പറഞ്ക്കാണ്ട് കോളേജ് പോയിനി അ എന്തിനാ ഞാൻ ചോദിച്ചിട്ടും ഇല്ലട്ടോ
ഇജ്ജ് എന്നാ ഇഞ് വരാ
ഞാന് എന്തായാലും ഓള് വരട്ടെ
ആഹ്
ഒരാൾ ഇവിടെ ഇല്ലാതെ ഇപ്പം പൊരല് നടക്കൂല
ആഹ് ഇളച്ചിയോ
ഉം
ആഹ് ഇമ്മീ ഇപ്പയും ഒറ്റക്കാക്കൂലേ
ഉം ഉമ്മ ഒറ്റൊക്കേയ്ക്കാരം പോകുമ്പോ ഇമ്മ ഇങ്ങനെ പറിം ഞാൻ ഒറ്റക്കെല്ലേ അപ്പൊ പിന്നെ അങ്ങനെ പേണോയ്ലാറെ നല്ലത് ഒരാള് ഇവിടെണ്ടാവുമ്പോ പോകാണ്
ഉം വരു ഓള്
എന്താ വൊ ഞാനും ഓള് നിന്നിട്ടെന്നെ ല്ല കൊറെ കാലായ്ക്ക്ണ് ഞങ്ങള് രണ്ടാളും ഒപ്പം നിന്നിട്ട് ഞാൻ വരുമ്പോ ഓള് പോകും
ഏഹ്
ഒരു കൊല്ലത്തിന് മേലെ ആയിരിക്കും ഞങ്ങളൊപ്പം നിന്നിട്ട്
അഹ് ആഹ് അത്രക്കായോ ഒങ്ങള് കാണലെന്നല്ലേ
ഓളെന്നന്തങ്ങാനും പോയതാ ഓൾ വള്ളിയില്ള്ള സമയത്ത് പോയി പിന്നെ ഒരു മാസത്തിന് വെരും അപ്പൊ ഞാനെ അപ്പ ഇൻക്ക് കയം വിര്ന്നൊറക്കാൻ പോവും ദിവസേക്കും അപ്പൊ ഞാ പോകും
ആ
ഇപ്പൊ കുട്ടിക്ക് ഒമ്പോ മാസായി
ഇന്ന ഞാൻയിക്കോട്ടെന്ന ഞാ പിന്നെ വിളിച്ചട്ടോ
ആ ആയിക്കോട്ടെ
ആ